ആഹ് എന്തൊക്കെണ്ട് വിശേഷം
ആഹ് നല്ല വിശേഷം അങ്ങനെ പോണ്
ഉം ഭക്ഷണൊക്കെ കഴിച്ചാ ഓ ഞങ്ങള് കഴിച്ചു
ആഹ് ഇവിടെ മക്കളൊക്കെ കഴിച്ചു കടന്ന് എൻ രാത്രി എന്താ ചോറ്ന്നെയാണോ
ഓഷ് ചോറെന്നെ ഇന്ന് വെള്ളിയാഴ്ച്ചായതോണ്ടേ സ്പെഷ്യല് ബിരിയാണി ഉണ്ടാക്കിനു.
ആഹ്
ഉം
ഇവിടെ രാത്രി ചപ്പാത്തിയാണ് കഴിക്കാ ഞങ്ങള്.
ഇങ്ങളെന്താ ഇണ്ടാക്കിയെ?
ഞങ്ങള് രാത്രി പൊതുവേ ചപ്പാത്തിയാണ് കഴിക്കാറ്ള്ളത്.
ഓഹ് അതാണ്ലോ ഹെൽത്തില്ലേ?
ആഹ് ഹെൽത്തിയാണ് പിന്നെ അങ്ങനെട് ശീലായി മ ക്കളായാലും രാത്രി ചപ്പാത്തി കഴിക്കൊള്ളൂ.
അതെന്നെഞപറ്ഞ് ചോറ് കലോറി കൂടുതലായതോണ്ടെ നമ്മളാരോഗ്യത്തിന് നമ്മൾ ചോറ് വാരി വലിച്ച് കഴിക്കല്ലോ ചപ്പാത്തിയാവുമ്പൊര് ലിമിറ്റ്ണ്ടാവും.
ലിമിറ്റ്ണ്ടാകും.
ഉം ചപ്പാത്തി പൊടിയായിട്ട് വാങ്ങലാ അതോങ്ങള് ഗോതമ്പ് പൊ പൊടിച്ചലാണോ?
ആഹ് ഞങ്ങൾ കോതമ്പ് വാങ്ങി കെഴ്കി പൊടിച്ച് അങ്ങനെ താക്കും.
ഓഹ് ഇപ്പ നമ്മളെ റേഷൻ കടകളന്നൊക്കെ കിട്ടുണ്ടല്ലോല്ലേ?
ആഹ് റേഷൻ കടേന്ന് കിട്ടും. ആട്ടപുടി അങ്ങളങ്ങനെ പാക്കറ്റ് പൊടി അങ്ങനെ ഉപയോഗിക്കലില്ല. ഇല്ല ഞങ്ങള് ഗോതമ്പ് വാങ്ങിട്ട് അഅ് അെപാക്കറ്റ് പുടി നമുക്കറിയില്ലല്ലോ. അതിന്റെ ഉപയോ എങ്ങനെയാണ് ഇണ്ടാക്കുന്നത് നമ്മൾ കാൺണില്ലല്ലോ.
പിന്നതിനൊര്ച്ചമർപ്പു നമ്മക്ക് ആഹ് റേഷൻ കടേന്ന് കിട്ടണ പൊടിയോണ്ട് നമ്മൾ ചപ്പാത്തി ചുടുമ്പളെ അയ്ന് ചെറിയ ചമർപ്പായിട്ട് പോയ്
ആഹ് അങ്ങ്ളറിയില്ല ആള ങ്ങള് അത് അങ്ങന പാക്കറ്റ് പൊടി ഉപയോഗിക്കാറില്ല അതൊ
അഹ് ആഹ്
ഞങ്ങള് ഗോതമ്പ് വാങ്ങി അമുക്കാവു നല്ല വൃത്തിൽ കഴുകി ഒണ ക്കി പൊടിച്ചെടുത്താല് വിശ്വസിച്ച് കഴിക്ക
ആഹ്
അ നിങ്ങ് എഏ രാത്രി എന്നും ചോറന്നാവൂല്ലേ കഴിക്കാറ്
ആ ഇബടെ ചോറന്നേണ് ഞി മാറ്റി പിടിക്കണം
ആഹ് ഹ നല്ലതാണ് ചോറു ത്ര നല്ലതല്ലല്ലോ ഏ നമ്മളിപ്പോ ഉച്ചക്കേതാലും മ്ക്ക് ചോറ് നിർബന്ധാ മലയാളികൾടെ പ്രത്യേകത ഉച്ചക്ക് ചോറ് നമുക്ക് നിർബന്ധാണ്
ഭക്ഷ് ചോറ്
ഉം വൈകുന്നേരങ്ങനെ ചായക്ക് എണ്ണക്കടി അങ്ങനെന്തേ
ഓഹ് എണ്ണക്കടി ക്കെ ഉണ്ടാക്കും
ആഹ് അഹ് അത്പ്പം നിർബന്ധാണല്ലോ ഇല്ല എഏയ് എണ്ണക്കടിയൊന്നു ഞങ്ങൾ ഉപയോഗിക്കാറില്ല വൈകുന്നേരം ഇങ്ങനെ എന്തെങ്കിലും ഈ റാഗിയോണ്ടുള്ള പുട്ടോ
ആഹ് ആഹ്
മക്കക്കതൊക്കിഷ്ട ആ റാഗി പൊടിയൊണ്ട് നമ്മൾ പുട്ടൂടുല്ലോ നല്ലേ ടേസ്റ്റാ
അതെ ങ്ങനെ നമ്മള് സാധാ പുട്ട് ചുടും പോലേണോ ആഹ് നമ്മള് സാധാ പുട്ടുടും പോലേണ് ആഹ് അയ്‌ന് കറിവിന്റെ ആവശ്യണ്ടാവുലല്ലേ
പിന്നെ ശർക്കര ചെർത്ത്ട്ട്ണ്ടാക്കും തേങ്ങേ ശർ ക്കിരി ഇട്ടിട്ട് നമ്മള് പുട്ടിക്കൊക്കെ തേങ്ങ ഉപയോഗിക്കുവലോ അതേപോലെ തേങ്ങ ഉപയോഗിക്കുമ്പള് അതിക്ക് കൊറച്ച് ശർക്കരേകൂടി ചേർത്താ പിന്നെ കറീന്റെ ആവശ്യംവരുന്നില്ല
അങ്ങനാന്ന് പഷേ ആഹ് ആഹ്
അല്ലെങ്കി പിന്നെ കറിയില്ലാതെ കയ്യൂല ശർക്കര ചേർ ത്തിട്ടില്ലെങ്കില് കറി വാണ്ടിവരും ഞങ്ങളധികോം ശർക്കരചേർത്തിട്ടാണ്ടാക്ക അപ്പം കുട്ടികൾക്കൊക്കെ ഇസ്ട്ടാവൂല്ലോ
മുട്ടയതെ
അപ്പപിന്നൊരു കറിന്റെ ആവശ്യങ്ങട് വര്ണില്ല ഉം ചെലപ്പം രാ
കുട്ടികൾക്കൊക്കെണ്ടെങ്കി നല്ല ടേസ് റ്റാണ് കുട്ടികളീ വൈകുന്നതികാട്ടിലുംല്ലേ വരന്നൊക്കെ കുട്ടികള് പ്പ
ആഹ് കൈക്കൂല ഇല്ലല്ല ന്ന് കുറുക്കാക്കിണ്ടാക്കിയാലൊന്നും കുട്ടിയാക്ക് ഇഷ്ട്ടാവൂല ആഹ് പുട്ട് യ അങ്ങനെ ഇടിയപ്പൊക്കെ ആക്കിട്ടൊക്കെ അങ്ങനെക്കെ കൊടുക്കും അതക്കെ മക്കക്ക് നല്ല ഇഷ്ട്ടാ ഇനിയിപ്പ വൈകുന്നാരം ചെലപ്പോ രാത്രി അതന്നെ ആക്കും മക്കള് ചെലപ്പോ രാത്രി ഓർക്കതന്നെ മതിയാവും രാത്രി ചോറ് പൊതുവേ ഇവ്ടെ ഇല്ല ഇല്ലാന്ന് തന്നെ പറയാം ഈ എന്ത് ചോറാണെങ്കിലും ഇപ്പം ഉച്ചക്കൊക്കെ ബിരിയാണിയൊക്കെ ഇണ്ടാക്കിയാലും ബാക്കിയായാലും രാ ത്രി ആരും അയിമെക്ക് നിക്കൂലാ ആർക്കും അഹ് ഇഷ്ടം ഇല്ലാ ചോറ് ഒര് നേരം.
ശീലമായി
ആഹ് അങ്ങനെ ശീലായി അഹ് ഇഞ്ഞ് ഇപ്പോ പ്ര ആഹ് നമ്മൾ പ്രായ ആയോർക്കും അല്ലാത്തോർക്കും എല്ലാരും ആഹ് എല്ലാർക്കും അതെന്നെ ഈ വ് അല്ല ച്ചോ മക്കളും അങ്ങനെ തന്നെ എല്ലാരും ഞങ്ങളെ പൊതുവെ അങ്ങനെ ഒര് ശീലായി വന്നു. അപ്പ ഒര് രാവിലിം വൈകുന്നേരും നട്ക്കാനും എക്സൈസൊക്കെ ആയിട്ട് അങ്ങനെ
ട്ട് നന്നായിട്ട് നോക്കുന്ന ആൾ
നോക്കും അതെ അയോണ്ട് നമുക്ക് ഇപ്പം ആരോഗ്യത്തിന് വല്യ പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇല്ല. നാളത്തെ കാര്യം നമുക്ക് അറിയില്ലല്ലോ ഇന്ന് ഇപ്പം വല്യ കൊഴപ്പൊന്നും ഇല്ല
ഇവടെ മക്കൾ ഈ ഫാസ്റ്റ് ഫുഡും
ആഹ് അങ്ങനെ അതാവുമ്പോ പെട്ടെന്ന് അസുഖങ്ങളും ജ
പട്ടെന്ന് അസുഖാ അവക്കെന്നും കാല് വേദന കയ്യ് വേദന കൊറ ച്ച് മണ്ടാം ഓടാൻ കയ്യൂലാ ഓട്മ്പഴെക്കും അവക്ക് കെതപ്പ് വെരാണ്.
ഈ പ പച്ചക്കറി അതിന്റെയൊക്കെ കൊറവാണ്. പച്ചക്കറിന്ന് ഒക്കെ കിട്ടണ്ടെ ഒരുപാട് വിറ്റാമിൻസും പച്ചക്കറി നന്നായിട്ട് കഴിക്കെണം ഹാ ഇവടെ
അവക്ക് ചിക്കനും ബീഫും ഒക്കെയാണ് വാണ്ടത്
ഇവട്ത്തെ മക്കൾ നേരെ തിരിച്ചാണ്. അവർക്ക് ഇപ്പോ കൊർച്ച് ചോറ് അതെ പോലെ ഉപ്പേരിയാണെങ്കിൽ അതും ചോറിൻ്റെ അതെ പോലെ വാണം അങ്ങനെ ഒക്കെ ചോറിന്റെ അതേ ക്വാണ്ടി റ്റിലെന്നെ എല്ലം ഉപയോ ഏഹ് എഹ് പച്ചക്കറിം ഒക്കെ കഴിക്കും ഓര് പയർ വർഗ്ഗങ്ങളായാലും എല്ലോം കഴിക്കും.
ആഹ്
പിന്നെ ഇങ്ങെട്ട് നിങ്ങെൾ കട്ന്നോ?
ഇങ്ങളെ മക്കളും അതുപോലെ ഇങ്ങളെ ശീലം അവരും കണ്ട് പഠിച്ച്ലെ?
ആഹ് ആഹ് നമ്മൾ നമ്മൾ ചെറുതാവുമ്പളെ ശീലിപ്പിക്ക്ണതാണല്ലോ മക്കക്ക് പിന്നെ വീട്ട്ൽ പ്രായം ഇള്ള ആളുകൾ ഇള്ളതോണ്ടെന്നെ ഞങ്ങളും അതേപോലെ പോന്നു മക്കളും അതേപോലെ പോന്നു പിന്നെ പ്രായ ഇള്ള ആളുകൾ ഇണ്ടാവുമ്പം ഓൽക്ക് അന്സെര്ച്ച് നമ്മളും ജീവിക്കോലോ അത് ഇപ്പോ നന്നായിന്ന് തോന്നുന്നു ഇപ്പത്തെ കാലഘട്ടത്തില് അങ്ങനെ ഇപ്പ അധിക്കും ഞാ കേട്ടിട്ട് ഇള്ള
നമ്മളെ നമ്മ അറിയെണ നമ്മളെ പാ
ആഹ് അതാണെയ് ഇപ്പത്തെ കാലഘട്ടത്തിൽ ഒന്നും ആരും അങ്ങനൊന്നും നോ
അല്ലെയ് ഇപ്പത്തെ കാല പിള്ളെര് വെരാന്ന് പർഞ്ഞാൽ വലിയ ഇപ്പത്തെ മക്കളൊക്കെ ഫാസ്റ്റ് ഫു
ആഹ് അതെ
ഷവർമ ഷവർമ നറിഞ്ഞിരിക്കല്ലേ എല്ലാർക്കും ഫാസ്റ്റ് ഫുഡിന്റെ പിന്നാലെ പോക
ആഹ് ഇവിടെ അങ്ങനെ ഫാസ്റ്റ് ഫുഡ ഒക്കെ ഇടക്കിടക്കൊക്കെ പറ്റിൽ വാങ്ങാറുണ്ട് തീരെ വാങ്ങാത്ത ഇതൊന്നുമില്ല ശീലമാക്കില്ലന്ന് മാത്രം ഇടയ്ക്കിടക്കൊക്കെ ഓല് ഇഷ്ടത്തിന് കൊണ്ടോന്ന് കൊടുക്കും പോയി കഴിക്കൊക്കെ ചെയ്യും എന്നാലും അധികവും നമ്മൾ പച്ചക്കറി ഐറ്റംസ് തന്നെയ കഴിക്കാറുള്ളത്
ഒർങ്ങാനായി
ആഹ് ഒറങ്ങാന് മക്കളൊക്കെ ഒറങ്ങാൻ കിടന്നു ഇപ്പക്ക്‌ കെടക്കണം എനിപ്പം എ എല്ലാവരുംന്നും ഫുഡ് കഴിച്ചിട്ടില്ല എല്ലാരും ഫുഡ് കഴിക്കല് കഴിഞ്ഞിട്ട് വേണം കിടക്കാന് ആഹ് അതെ ഇവടെ
ഒറങ്ങിയോ ഏതിന ചുരുക്കക്കളത്തോടം തൊറന്നുള്ള